ഹലോ
ഹലോ
ഹലോ ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കിണ്ട്
അല്ലാഹ് അത് ഫോണിൽ ചാർജ് ഇല്ലേനു, ഇന്നിപ്പോ പോയി വന്നേ അങ്ങനെ ചാർജിലിട്ട് രണ്ട് ഫോൺലും പിന്നെ ചാർജും തീർന്നക്ന്ന് പിന്നെ ഇവിടെ വന്ന് പിന്നെയും ഏ വിളിക്കാനൊക്കെ ഇണ്ടായിനല്ലോ അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ച് നേരെ പിന്നെ പോണ പോ കൊണ്ടോയി കുത്തിട്ട് ബാക്കിയുള്ളക്ക നിസ്കാരോത്തു ക്കെകൈഞ്ഞേരെ പിന്നെ ഫോണടുത്തൊക്കിയതാ പിന്നാ
മ്മള ചീത്താ പറയും ഇന്നെ ഇവിടുന്ന്
ആഹ അല്ല ചാർജ് കഴിഞ്ഞ ഞാന് ഓണാക്കിങ്ങാനും സംസാരിക്കും നോക്കലൊന്നുല്ലാ ഫോണ് ഞാൻ മക്കളോടും പറഞ്ഞോടുക്കും ഫോൺ ഓരിക്കുണ്ടൊര് പിന്നെ ചാർജി ല്ലെങ്കി ല് കുത്തിയിറ്റിങ്ങനൊരു കാണല് കാണലും പിന്ന കളിക്കിലോക്ക ന്ന് ഞാൻ പറയു എപ്പളാ പൊട്ടി തെറിക്കിന്നേന്ന് പറയാൻ പറ്റൂല അങ്ങനെ ചെയ്യര്ത്ട്ടോ ന്ന് പറഞ്ഞുകൊടുക്കാല
ആ ചിലപ്പോ നമ്മുക്ക് പിന്നെ ചാർജ് ഇല്ലെങ്കി നമ്മളത് ഒന്നും ചെയ്യാൻ വയ്യേ
ആഹ ചാർജില്ലെ പിന്നെ ദേഷ്യം വരയും ചെയ്യും ചാർജില്ല
ങ്ങൾക്ക് ന്നെ മക്കള് ഫോണ് എടുക്കാണ്ടാവും
ആഹ ആഹ ഫോൺ ഇല്ല ന്റെ ഫോൺ അങ്ങനെ കൊടുക്കൂല പക്ഷെ അല്ലാണ്ട് ഫോൺ ഇവിടെ ണ്ടാവും എപ്പളും പിന്നെ ഒരു ഫോൺ ഇവിടെണ്ട് എന്ന അപ്പൊതെടുത്ത്ങ്ങാനും ഓര് ഇങ്ങനെ കളിയ്ക്കും എന്നിട്ട് ഞാൻ എന്താക്കും ഞാൻ നമ്പറല ലോക്ക് അങ് മാറ്റികാളും അപ്പൊ പിന്നെ ഓർക് അങ്ങനെ എടുക്കാൻ പറ്റൂല ങ്ങനെ ചോയിച്ചു ശല്യാക്കി കൊണ്ടീക്കും
ഇപ്പത്തെ മക്കളെ പറ്റിക്കാൻ പറ്റൂല. ഓല് ഞമ്മളക്കാ മുന്നേ ലോക്ക് കണ്ട് പിടിക്കും
സത്യോ നമ്മള് നമ്പർ എത്ര മാറ്റി
നമ്മളെ മക്കക്ക് ഞമ്മക്ക് വേണ പറ്റിക്കോ ഉം നമ്മളെ മാപ്പളാർക് നമ്മളെ പറ്റിക്ക മക്കൾക്ക് നമ്മളെ പറ്റിക്ക ഏതൊക്കെ എങ്ങനൊക്കെ ഉർക്കത്തിലായാലും ഓല്
ആആ ഓല് കണ്ടിടിക്കും
ചിലപ്പോ ഇവര് എന്താക്കുംന്ന് അറിയോ അമ്മള് ചെല്പം ഏതെങ്കിലും കോളിലൊക്കെ ആണെങ്കിനമ്മള് നല്ല വർത്താനത്തിലൊക്കെ ആണെങ്കി എന്താക്കു അതിൻ്റെ ഇടെക്കൂടെ കൂടി കൊണ്ടുവന്നങ്ങാനും ഫോൺ വക്കൂ അന്നപ്പോ ഓൾ
ആ് എല്ല എല്ലാടുത്ത് എല്ലാടുത്തോ ണ്ടരുപോക്കാണ് നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നേനെടയ്ക്ക് ഫോൺ എല്ലാ എടുത്തിട്ടാണ്ട് ഒറ്റ പോക്കാണ്
അങ്ങനാണ് ബയി അതാണ് അമ്മള് കൊടുകൊള്ളാ ഈ എല്ലോരും പഠിച്ചു വെച്ചിക്കുന്നല്ലോ നമ്മള് സംസാരിക്കുന്നരെ നമ്മള് ബുദ്ധിമുട്ടാവുകല്ലോ
ആ എല്ലാര്തും അവർക്കറിയാം നമ്മളൊക്കായിം ഫുൾ ഓല് പഠിച് വെച്ചതാണ്
ആഞാൻ പറയാ നമ്മളെ കൊണ്ട് പോയി വെക്കും ചെയ്യുംവിടന്ന് കൊണ്ടോന്ന് വങ്ങി കൊണ്ടുരും ചെയുന്ന് പറഞ്ഞിക്ക് അത്രേതാ ഉം
അത്രയും ബുദ്ധി ഒലക് അയിനനുസരിച്ച് ഇത് എന്തു നന്നാക്കാനും അറിയല്ലോ അവർക്ക് എന്ന അവർക്ക് മനസിന് ഒരു കട്ടില്ലാത്ത മനസിന് വേഗം മനസ്സിനൊരിതില്ല അവര്ക്ക് ഒരു സമാ ഒരു ചെറിയ ദ ബെഖാന്നെ
ആ നമ്മളാവുമ്പോ ഏതെങ്കിലും നെക്ക്കിയ ന്തോ ആയി പോവോ എ അതിയയിട്ടക്കെ ആയി പോകന്നുള്ളരു വേജാറുണ്ടായല്ലോ പക്ഷെ ഓർ
ആ നമ്മുക്കിപ്പള ഫേസ്ബുക്കും ശരിക്കും ഉപയോഗിക്കാനേ പേടിയാണ് പക്ഷെ അവര് കേറാത്ത സ്ഥലംണ്ടാ ഇത്ര പോന്ന ചെറിയ കുട്ടികള്
അതെ ഹ ഓൾക്കെല്ലാതീന്റെ എല്ലാ തന്ത്രമ് ന്ത്ര ങ്ങളും ഓല്ക്കറിയ
എല്ലാതും അവർക്കറിയ ലോകത്തുള്ള ലോക വിവരംണ്ട്
ഉം അതാണ് ഇപ്പ എല്ലാ മക്കക്കും എല്ലാ വിവരവും അറിയാം ഞാൻ പറയൂ ഞാനന്ന് ഇന്നെന്ന് കല്യാണ കൈ ക്കിയ്പോ ഒന്നും ഒരു വിവരം അറിയുലനോ ഒന്നും അറിയുല്ലേനു
ആ ഇപ്പത്തെ അവസ്ഥൊക്കെപ്പ നമ്മളൊന്നും പറഞ്ഞ കൊടുക്കണ്ടാ ഓലക്ക് ഇങ്ങട്ട് അറിയാം നമ്മള പണ്ടത്തെ അതാണ് ഇപ്പ ഓല് ഞമ്മക് ഇട്ട് പറഞ്ഞരു പണ്ടത്തെ സ്നേഹം ഇല്ലട്ടാ
ആസത്യണത് ഉ
പണ്ടത്തെ നമ്മളുമ്മാര് നമ്മള് പല ഒരു സ്നേഹം ഉള്ള പോലെ നമ്മളിപ്പോഴും ഒന്നും പറയില്ലല്ലോ നേരെ മറിച് ഇപ്പത്തെ പെൺകുട്ടികളൊടോന്നും പറയാൻ വയ്യല്ല ആൺകട്ടികളോടും പെകുട്ടികളോടും ഇങ്ങോട്ട് വരുംരു വരവ്
ആഹ ഇള്ളതാവും പിന്നെ ആണെങ്കിൽ ഓര്ക് സമയവും കിട്ടുന്നില്ല നമ്മളോട് വർത്താനം പറയാനൊന്നും ഈ ഫോണ് കയ്യിലുള്ളെ ആ അതാണ് ഫോണ് കിട്ടിയണെ ഫോണും കൊണ്ട് ച്ച് ഇത് അങ്ങനെ ആ അതന്നെ
അതന്നെ അപ്പൊ ര് അതാണ് ആകെ ഫോണ് പഠിക്കാൻ പർഞ്ഞാ ഫോണ്
ഉം ഫോണ് അന്നപ്പോ അങ്ങൻ തന്നെ പഠിക്കാൻ അത്ണ്ട് ഇത്ണ്ട്ന്ന് പറഞ്ഞിട്ട് ഫോണില് മി മിസ്സ് അത്ട്ട്ക്ക് ഇത്ട്ട്ക്ക് എന്നൊക്കെ പറഞ്ഞ പി ഡി എഫ് ഒക്കെ ഇട്ടക്കയാണെങ്കിൽ നമ്മള് വേം കൊടുക്കുവല്ലോ അപ്പൊ ഞമ്മള് എന്താക്കുന്നറിയോ മീറ്റിങ്ങിന്
അപ്പൊ പിന്നെ പറിം മിസ്സിനോട് ചോയ്ച്ചാ പറിം ഓല് മീറ്റിങ്ങില് പറിം ചെയ്യണ്ടാന്ന് ന്നൊക്കെ പറിം മീ മീറ്റിങ്ങില് പറിം ഞങ്ങള് ഓൺലൈനായിട്ട് അങ്ങനെ വിടൂല അങ്ങ നെണ് ഇങ്ങനെണ്ന്നർഞ്ഞ് വെല്ല്യ വർത്താനം പറിം എന്നട്ട വിട്ന്നത് മൊ
അന്ന പോണ വെൽക്ക് നെ നല്ലൊരു മെ അവസരയല്ലോ ഈ ഫോണ് കൈയ്യീ കിട്ടേം ചെയ്യും ആ ടീച്ചറ് ഇങ്ങനെ ഇട്ട്ക്ക്ണ് ആ അത് ഏതാണ്ള്ളതാണ് ന്ന് പർഞ്ഞിട്ട് ന്നട്ട് ഓരെന്താക്കും വേഗം ആ
അന്ന് തൊടങ്ങ്യ കഷ്ടകാലാണ് എല്ലാ കുട്ട്യ ൾക്കും
ഫോണ് ഇല്ലാത്തോരെന്താക്കും ഫോണ് വാങ്ങീ ട്ടെന്നെം കൊട്ത്തിട്ട് ക്ലാസെന്നെം കാണട്ടേന്ന് വിചാരിച്ചി
ആ കുട്ട്യളെ ഭാ വ്യാണ് അതാണ് പ്രശ്നം കുട്ട്യേള് ഇങ്ങേ പൊർത്തി ര്ന്ന് ഗെയിം മാളിക്ക്ണ്ടാവും
ഉം അതന്നെ അല്ലെങ്കിൽ എന്താ ക്കുഅറിയാം നമ്മൾ ഫോണൊട്ത്ത് ഇതില്ലേ സ്നാപ്ചാറ്റില്ലേ ആ അതില് കേറിട്ട് ട്ട് ങ്ങനെണ്ടാവും പെൺകുട്ട്യേ ളന്നായിരിക്കും അപ്പൊ ഓരല്ല കഥപർച്ചിലായ്ക്കൂ അയില് ഉം
അവർക്ക് അയ്നൻസ ഡിലീറ്റാക്കാനും അറിയാം ഞമ്മളെ പറ്റിക്കാനും അറിയാം നമ്മക്കൊന്നും അറിയൂല്ലെന്ത ചെയ്യുന്നെ നമ്മക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലൊ
പറ്റൂല അതന്നെ
ഭയങ്കര ബുധാണ് ആഹ് എന്താപ്പ ഞങ്ങൾ എന്തിട്ടെക്കണെ നിങ്ങളെ നോക്കില്ലാണ്ട് തരും ഫോണ് എന്ത് ഞമ്മള് എന്ത് കണ്ടുപിക്കാനാ അതിൽ ഒന്നും ഞമ്മക്ക് കണ്ടുപിടിക്കാൻ പറ്റ പറ്റൂല എന്നാ ഓൽ എല്ലാം ഒളിച്ച് വെച്ചിണ്ടവും എല്ലാതും
അത് തന്നെയോ എല്ലാതും അറിയുന്നെക്കൊണ്ട് പിന്നെ കുട്ടിയാളെന്നെ സ്കൂൾന്നും ആഡ്ന്നും ഇവട്ന്നും ഒ ഒക്കെ പറിയുവല്ലോ അങ്ങനഇങ്ങനാന്നൊക്കെ പറിയെം ചെയ്യൂല്ലോ
ഞങ്ങ ഇങ്ങട്ട് വരണതും കണക്കാണ് അങ്ങട് പോണതും കണ ക്ക ഞമ്മക്കും കണക്കാണ് ഓക്കെ കണക്കാണ് പണ്ടത്തെമാതിരി നിസ്കാരം നമ്മളാഭക്തി കാര്യങ്ങളൊക്കെ ഇണ്ടാ ഇപ്പത്തെ മക്കക്ക് പുള്ളി ഞമ്മള് മാപ്പിളമരുടെ ഞമ്മള് തമാശക്കന്തെക്കിലും പറഞ്ഞാ തന്നെ നമ്മകൊരു പേടിയാ
ഉം ഉള്ളതാ
കുട്ടിയൾക്ക് എന്താണ് പോലെ ഒരേ പ്രായക്കാരും ഒരേ ആൾക്കാരും അപ്പാ അത് കല്യാണം ശരിയാവുണ്ടാ
അതന്നെ ഇപ്പ ഇനി ഇപ്പ അയിന് എല്ലാ കുട്ടികളും എന്താ പറയുന്നെനിക്ക് കല്യാണം വേണ്ടന്നാ പറയുന്നെ. കല്യാണം വേ ആഹ് കല്യാണം വേണ്ടന്നറിയുന്നെച്ചാ പഠിക്കിയ പഠിക്കിയ പഠിക്കുന്നറിയൂ. അപ്പറത്തെ പേര് പോല വേറെ ആഹ് പ ജോലിയായിട്ട് മതിന്ന് ഒരു രണ്ട് കാരണം ഉണ്ടാവും ഒന്ന് ജോലിയായിട്ട് മതി എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും പിന്നെ വേറെ ആരെങ്കിലും ആ
അല്ലാതി ഈ പഠിപ്പ് ജോലിയാന്നപോലെ ഫ്രീഡം കിട്ടി പണ്ട് ഞമ്മക്കൊന്നും ഫ്രീഡാവിണ്ടാരുന്നില്ല നമ്മ ഒക്കെ ഒടു ഒടുക്കുന്നണ്ട് കടക്കാനും കണ്ട് കടക്കാനൊക്കെ നമ്മൾമ്മാര് വാ ഇപ്പോ സമ്മയിച്ചങ്ങു പറ്റുള്ളൂ ഇപ്പ വേണ്ടല്ലോ പോലെ ആ പോയി പോരട്ടാ നേരെവൈകിവന്നാലും പറയാൻ പാടില്ല അതൊ- ക്കെ തന്നെ മൊളെ ജീവിതല്ലേ ഇപ്പത്തെ അവസ്ഥാക്കെ എല്ലാ കഥകളും ഇങ്ങനെയാണ്
ഇപ്പതാമ്മ ഇനി സ്ഥാപന്തി എവിടെ സ്കൂളിലാണെങ്കിലും ഇനിപ്പോ മാഷ്മാർക്കൊന്നും തന്നെ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ അന്നപളെക്കെന്താവും കേസാവും
അല്ല.
അടിക്കാനും പറ്റൂല ഒരു നന്നാവണെങ്കില് നാല് കൊടുത്ത്ക്കാണെങ്കിൽ നന്നാവുന്നേക്കും അതിനും പറ്റൂലല്ലോ നമ്മളിപ്പോ രക്ഷിതാക്കളൊക്കെ. ആഹ് നമ്മളിണ്ടല്ലോ രക്ഷിതാക്കളൊക്കെ തല്ലും പോലെ ആഹ് രക്ഷിതാക്കളൊക്കെ തല്ലും ലാ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ നന്നാവാനുള്ളെ ഉദ്ദേശത്തിലായിക്കൊല് തല്ലുന്നത് അപ്പൊ അത് ചില രക്ഷിതാക്കളും എന്താക്കും പി പിന്ന അതിന് ഇവൽക്ക് സപ്പോർട്ടായിട്ട് കുട്ടിയെക്കന്നെ ആ രീതില് ഓലേന്താകും കേസാക്കിക്ക്യോളും അങ്ങനെയും പ്രശ്നം വരുന്നോണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാ
രക്ഷിതാക്കള് രക്ഷിതാക്കള് പോയിട്ട് ഒരു അടി കൂടെ ഒരു അടി കൂടുതല് കിട്ടിയാ രക്ഷിതാക്കൾ അധ്യാപകരാണ്ടും വാ- ആൾക്കാരെ എടെ ഇട്ടിട്ട് ഇന്റെ കുട്ടിയാണ് വിളിച്ച് ചെയ്ത തെറ്റ് ചെറു താണ് നിങ്ങള് ചെയ്ത തെറ്റാ വലുതാ പറഞ്ഞിട്ടന്ന് അപമാനിക്കും അത്രെയേ ആ ഒരു വിദ്യാഭ്യാസം അധ്യാപകർക്കിണ്ട്ന്നുള്ളാംകൂടി ബോധല്യതേ രക്ഷ് പിതാക്കൾക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ല്യയിട്ടാണ് അവര് വീട്ടില് പറഞ്ഞ കാര്യങ്ങ പ്രശ്നം മക്കൾക്ക് രക്ഷിതാക്കള് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യാണ് ഒന്നും ചെയ് തോടുക്കൂല പറയും ഇല്ല അങ്ങനൊക്കെതന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം നഷ് രക്ഷിതാക്കളെ പോയിട്ട് മക്കളെ മൂന്നിട്ട് ചീത്തറഞ്ഞ പിന്നെ രക്ഷിതാവിന് എന്ത് വിലയില്ല
മദ്രസ ഒരു ആഹ് ഒരു മദ്രസ അദ്ധ്യാപകന് എന്താക്കിക്ക്ണാ പിന്നെ കുട്ട്യന്തോ പഠിച്ചിട്ട് വരായിട്ടെങ്ങാനോ ഒന്ന് കൊട്ത്ത് ഒന്ന് കൊടുത്ത അപ്പൊ കാലിന്റെ കാല്മേൽ അടയാളണ്ടായിനു അപ്പൊ അയ്‌നെന്താക്കി രക്ഷിതാക്കള് ഈ കുട്ടി വീട്ടി പോയി പർഞ്ഞ് രക്ഷിതാക്കള് പരാതി കൊടുത്ത്
ഇപ്പളങ്ങനെല്ലല്ലാ ഒരു അടി ഇന്റെ കുട്ടിക്ക് കിട്ട്യാ ഗ്രൂപ്പ് ണ്ട ആ ഗ്രൂപ്പില് പറയാണ് അപ്പല്ലാ പെണ്ണ്ങ്ങളുംകൂടി ഒരു വരവാ ഉസ്താദിൻ്റെ ട്ത്ത്ക്ക് ഏ അതക്കെണ് എന്താ പണ്ടത്തെ പ്പോ മതപഠനൂല്ല ഒ ന്നുല്ല ഓലെ പർഞ്ഞിട്ട് കാര്യല്ല ഒക്കെതെന്നെ
ഉം
അഅ് ഉസ്താഅ്മാര്ക്കും പേട്യാ ണ് രക്ഷിതാക്കൾക്ക് ആണ്ടുഇങ്ങടൊക്കെ പെടിള്ള കാലം എങ്ങനെണാവോ ഞ്അട്ത്ത തലമുറ ഇപ്പൊ ഇങ്ങനാണെങ്കിൽ കൊർച്ച് കഴിഞ്ഞ എന്താവും മോളെ ഒലക്കവസ്ഥ
ഉ
ഒന്നും പറയാൻ പറ്റ
പിന്നണെങ്കിലും ഡ്രസ്സിന്റെ കാര്യൊക്കണെങ്കി ലെമ്മൾ ഞാൻ വിചാരിക്ക ഈ രക്ഷിതാക്കള് കാണ് ണില്ലേ ഈ പെൺകുട്ട്യേള്ങ്ങനെ ഡ്രസ്സ് കെട്ട് പോണെ റ
അള്ളാന്റെ മ്മാ ജിൻസ് ട്ടൈറ്റ് ബ്ലൈഡണ്ട് വെച്ച പോരും
ഞാ പറ്യാ ഇൻക്കൊന്നും പെൺകുട്ട്യോള്ല്ലാഞ്ഞെ നന്നായിന്ന്
ശെരിയാ എനിക്കൊ പ്പല്ലേ അങ്ങൻത്തെ പാന്റും പിന്നെ ജീൻസ് അതില്ലേ ജീൻസിന്റെ പാന്റും ടോപ്പും
പ്പയം അയ്നൻസരിച്ചൊരു പാന്റുണ്ട് ൻ്റെ റ ബ്ബേ എന്ത് അയ്നൻസരിച്ച് ഷാളിട്ണെ കോലന്താണ് മാർത്ത്ക്കൊന്നല്ല ടല് ഒറ്റ ചിറ്റി കെട്ടി ഒറ്റ പോക്ക ഇടലാണ് ഷാള്ട അ ഫേഷനാണ് മുടിയൊന്നും കാണൂല മുടി നെറ്റി കാണ് നെറ്റി, മൊഖം കാണ് പഷേ വാറൊട്ന്ന് കാണൂല രണ്ട് സൈഡ് ക്ക്ണ്ടാവും ഇട്ടിട്ട് ഓരോ തല
ഉം
ചുണ്ടോ ചോപ്പിക്കല് ഇൻ്റള്ളോ പറയാൻ വെയ്യ നമ്മൾ പർഞ്ഞാ പറിം നിങ്ങള് ഇങ്ങളാ നിങ്ങള് നിങ്ങൾതങ്ങനെണ്
ആ അതന്നെ
ക്കൂല ഒന്നിനും നിക്കൂല
നി പണ്ടേത്തെ അതന്നെ നമ്മളൊക്കെയാച്ചാല് ആ പിന്നെ ഇമ്മനെയും പേടിനോ വാപ്പാനെയ പേടായിനു ഏ ആങ്ങളാണെ വരെ പേടിയിനു ഏ ആഹ് ഇപ്പോളും പേടി സത്യമായി
അല്ലാതെ അനാവശ്യട്ട് ചീത്ത പറയില്ല കാര്യത്തിനാണ് നമുക്കത് ഉക്ക നമ്മളപ്പ എത്ര ചീത്ത പറഞ്ഞാലും
ഉം നമ്മുക്ക് മനസ്സിലാകുകയും ചെയ്യും നമ്മള നല്ലതിന് വേണ്ടിയിട്ടാണോ ഒരു ചീത്ത പറഞ്ഞത് പറയുന്നന്നുള്ളത് പക്ഷെ ആ ഇപ്പ ഉള്ള മക്കൾക്ക് അതോ
മക്കൾക്ക് അയിന് ഒന്നും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല നമ്മക്ക് അല്ലെ ബുദ്ധിമുട്ട് അറിഞ്ഞു നമ്മളെ സാഹചര്യത്തിലാണ് വളർന്നക്കുന്നത് ഇപ്പത്തെ മ ഹോട്ടലിൽ ഭക്ഷണം ഒന്ന് ഫുഡ്കൊണ്ടര അവർക്ക് ഇല്ലന്നുണ്ടെങ്കിൽ
അവക്കിപ്പോ ചോറൊന്നും അവർക്ക് പറ്റൂല ഓൾക്ക് അല്ലാണ്ട് ഫാസ്റ്റ് ഫുഡിൽ എന്തെങ്കിലോ എന്താണ് മന്തിയോ അല്ലെങ്കിൽ ഷവർമ്മ അങ്ങനെ എന്തെങ്കിലുംക്ക
അങ്ങനത്തത് അ തന്നെക്ക തന്നേക്ക അതിപ്പോ ടേസ്റ്റ് ണ്ടെ ഇല്ലങ്കി ഓല് അടിച്ച് ക
ആഹ
അത് ടേസ്റ്റ് ഇണ്ടോ ഇല്ലയോ വെന്തിക്കലോ ഒന്നും ഒരുക്ക് നോക്കണ്ട അതില ഇപ്പ നേരം മറിച്ചു നമ്മള ഉപ്പും പുളി എന്താ ഇപ്പ ഇതില്
എന്നാലേ ഞാനങ്ങ് ൻ വിളിക്കി കേട്ടോ അപ്പൊ ആഹ ആ ശരി